ഹലോ
കേൾക്ക്ണ്ടോ
ഓ പറയടാ നിങ്ങളെ നാട്ടിൽ കൊൽക്കത്തയില് റെയ്ഞ്ചില്ല അല്ലേ
റൈഞ്ച് ഞാൻ ഇവിടെ ഓഫീസിത്തെ വൈഫൈയിലാണല്ലോ ഓടുന്നെ
അതെ എന്താ സംഭവംഎന്ന് അറിയില്ല ഇവിടെ അയ് നാർത്തെ ഞാൻ കൊറച്ച് നേരത്തെ വിളിച്ചിരുന്നു പക്ഷെ എന്തോ ഒരു ബിസി കാണിച്ച്
ഓ അറിയില്ല എന്താ ഞ്ഞി ഇവിടത്തെ കൊയപ്പാണോ അറിയില്ല ഇവിടുത്തെ വൈഫൈക്ക് ഇടക്കൊ ഒരു കളിണ്ട്
ആഹ് അത് ഏതാ അവടെ ഏതാ വൈഫൈ യൂസ് ചെയ്യണേ
അതൊന്നും അറിയില്ല ഇവിടെ ഉള്ള ഓഫീസ് കണ്ട വൈഫൈ എടുത്ത് കണക്ട് ആക്കിയതാണ് അത് നോക്കാൻ പോയില്ല നമുക്ക് നമ്മളെ പരിപാടി നടന്നാൽ മതിയല്ലോ
അതെ അതെ അതെ തീർച്ചയായിട്ടും ഇങ്ങോട്ട് ഇപ്പൊ നാട്ടിലോ അതോ ജോലി സ്ഥലത്തോ
അതെ ജോലി സ്ഥലത്ത് തന്നെആണ്
ആഹ് എന്താ പാട് ഇങ്ങ്ട്ട് അവിടെ
ഇവിടെപ്പോ കൊഴപ്പില്ല ചെറിയ രീതിൽ ചൂടുണ്ട് ഇടക്ക് വല്ലപ്പോയൊക്കെ ഒരു മഴ പെയ്യും രണ്ടും കണക്ക് തന്നെ ഒരു ചൂടാണെങ്കി ചൂട് പൊടിയും പാറിക്കാണ്ട്
അവിടെ ആ അവിടെ ഈ മായന്ന് പറഞ്ഞ സാധനം തന്നെ അല്ലെ കേരളത്തിത്തെ മാരിന്നും ഇല്ല ലെ
ഇണ്ട് മഴ ഇല്ലന്ന് പറയാൻ പറ്റൂല കാരണം ഇവിടെഞ്ഞി മഴക്കാലം അത്ര തുടങ്ങാത്തത കൊണ്ടാണോ അറിയില്ല രണ്ട് മൂന്ന് ദിവസൊക്കെ മഴ കണ്ടിരിന്ന് പക്ഷെ അത്ര അതിസാരയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല
ആഹ്
കേരള
നമ്മുടെ ഈ കൊൽക്കത്തയും ഈ കേരളവും തമ്മിലുള്ള ഒരണക്ക് വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാ എന്താ സംഭവം അന്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താപ്പോ ഈ മഴ ഇല്ലാ അധവാ കാലാവസ്ഥ തന്നെ ജയിച്ചിട്ടോ അല്ല വേറൊന്നല്ല കാലാവസ്ഥൽ ഇപ്പോ ഇവിടെ നമുക്ക് അത്യാവശ്യം മഴ കിട്ടണണ്ട് അതുപോലെ അത് വൊയിലാണെന്നുണ്ടെങ്കിൽ അത് ശക്തി വ്യക്തമായച്ച കൂടും അപ്പൊ അതിനെ കുറിച്ച് അവിടെ എങ്ങനെയൊക്കെയാണുള്ള അന്റൊരു കാഴ്ചപ്പാടില്
ഉം അതേ തൈ പകർപ്പടിനായിട്ടാണിക്കും തോന്നിയത് പക്ഷെ കേരളത്തില് അങ്ങനെ അതിശക്തം ഒന്നും പറയാൻ പറ്റൂല്ലല്ലോ കേരളത്തിലൊക്കെ ഒരു മിതം ഫീലല്ലേ ഒരുമിതമായ രീതിയിലല്ലേ മഴ പെയ്യ്ണതും അല്ലെങ്കിൽ ചൂട് ഇപ്രാവശ്യം കുറച്ചു കൂടുതലായിരുന്നു പക്ഷെ ന്നാലും ഈ കഴിഞ്ഞ കാലങ്ങളിൽ മാത്രമേ കൂടുതായിട്ടും ഫീരിട്ടുക അല്ലെങ്കിൽ മൊത്തിത്തില് പറയുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു മിതമായ നിരക്കാണല്ലോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവടെ എല്ലാം ഒരു എക്സ്ട്രീം വേർഷൻ ആണ് ഓ തണുപ്പാണെങ്കിൽ പെരും തണുപ്പ് ചൂടാണെങ്കിൽ പെരും ചൂട് മഴ ആണെങ്കില് എടങ്ങേറാക്കണ മഴയും
അങ്ങനെയുള്ള അവിടുത്തെ അവസ്ഥ ലേ അവിടെ ഇന്നെ വെള്ളപ്പൊക്കം പൊക്കെ പെട്ട ണ്ട കാരണം അവിടെക്കെ പരുന്ന സ്ഥല അത് അവല്ലേ കൊൽക്കത്തേന്നെ നല്ലത് കൊൽക്കത്തൽ ഇങ്ങനെ വെള്ളം പൊട്ട പെട്ടെന്ന് പൊന്തുല്ലെ
ആ ശരിയാണ് എവിടെ സി എലുടെ അടുത്ത് ഞാനൊരു ഒരു പ്രിന്റിന്റെ ഒരു ആവശ്യത്തിന് പോയിരുന്നു ആ സമയത്ത് നല്ലൊരു ഒരു ഉം കൊറേന്ന് പേയ്തി എന്ന് പറയ പറ്റൂല ഒരര ഒരു മുക്കാ മണിക്കൂറൊക്കെ പെയ്തി ണ്ടാവൊള്ളൂ പെയ്ത സമയത്ത് തന്നെ അവിടെ മെൻ ഒരു മെയിൻസ് സ്റ്റേറ്റ് തന്നെ ഒരു രാജ്ബസാർറ പറി അവിടെ ഒരു നമ്മള് ഞ്ഞര്യ നമ്മൾ കാൽമുട്ടിന്റെ കാൽമുട്ടിന്റെ ഔട്ക്കൊരു ചാണ് വെച്ചു നമ്മള് ഉം മ മ നെരിയാണി കഴിഞ്ഞ് ഒരു ചാണിലേറെ നമ്മളൊരു കാലിന്റെ അത്ര ഭാഗം മുങ്ങന രീതില് വേസ് പറഞ്ഞ കറുത്ത വെള്ളം പക്ഷെ ആൾക്കാരൊക്കെ എന്ത് കൂളാ യിട്ട് നടക്കുന്നരൊ ഒരു സ്ഥിരം കാഴ്ച്ച പോലെ ആൾക്കാര് വണ്ടിയൊക്കെ പോണ് ആൾക്കാര് നടന്നു പോണ് അതേ പൊക്കിപടിച്ച കാണ്ട് വളരെ കൂളായിട്ട് ഓല് ഓലെ നിത്യജീവിതം പോലെ ഇങ്ങനെ നടന്ന് പൊവ്ണ്ട്
ഒരു മുക്കാ മണിക്കൂർ പെയ്തപ്പത്തിലുള്ള അവസ്ഥ അങ്ങനെയാണെങ്കി നമ്മുടെ കേരളത്തിൊക്കെ പെയ്യണമാതിരി പെയ്ത അവിടെ കംപ്ലീറ്റ് മുങ്ങൂല്ലേ
പിന്നെ പറയാമ്ണ്ടോ അപ്പ അതാണെങ്കി തന്നെ ഈ വിലാണെങ്കില് ഈ റോഡ് സൈഡില് ഫുള്ള് വേസ്റ്റും ഒക്കെ കുത്തി നർഞ്ഞുകണ്ടാണല്ലോ ഡ്രെയിനേജും ആകെ അടഞ്ഞു കിടന്നിണ്ടാവും അതൊക്കെ വല്ല പോയേ നോക്കണ്ടാവുള്ളു സിസ്റ്റം മോശമാണ് പിന്നെ ഏ അന്ന് കൊറെ കഴിഞ്ഞപ്പം കണ്ട് രണ്ട മൂന്ന് ഡ്രെയിനേജ് ഏഹ് എടുക്ക വള്ളം എടുക്കാൻ വരുന്ന ടാങ്കറ ഒക്കെ കണ്ടിരുന്നു ന്നാലും മൊത്തത്തില് പോക്കണെന്ന് എന്റെ ഒരു അഭിപ്രായം ന കേരളത്തി ആരൊക്കെ പെയ്യ ആണെന്നുണ്ടെങ്കില് കയ്യിന്ന് പോകണ നിലക്ക തന്നെയാണ് ഇഞ്ഞ്പ്പോ ആ ആ ഒരിത് നമുക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ല ചെറിയരു മഴ കണ്ടിട്ടുള്ളൂ ഇനി എങ്ങനെ വരും കാലങ്ങൾ എങ്ങനെ ഉണ്ടാവാ ന്നുള്ളത് കണ്ട അറിയന്നെ വേണം
സാറേ അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഇതില്ല എന്താ പറയാ ഈ മലയും കാര്യങ്ങളും ചരിവും ഇതൊന്നും ഇല്ലൊണു ഫ്ളാറ്റ് ആയിട്ടക്കാരം ലെ അവിടെ അങ്ങനെ അങ്ങനെകണ്ടല്ലോ അപ്പ ഈ വെള്ളൊങ്ങന്ന്റിയണേ
വെള്ളം പൊങ്ങാൻ ഇവിടെ ഫ്ളാറ്റ് ആയിട്ടുള്ള ഏരിയന്നെണ് ഈ വെള്ളം പൊങ്ങാനുള്ള കാരണം അതന്നെ ആവണം ഉം മൊത്തത്തില് ഫ്ളാറ്റ് ആയിട്ട ഏരിയാണ് എങ്ങനെ ഓറ് ഏ കല്ലും മുള്ള ങ്ങൊന്നും കാണില്ല ഇവിടത്തെ പൊടി തന്നെ വ്യത്യാസംല്ല നമ്മുടെ നാട്ടത് ചൊവന്ന മണ്ണല്ലേ അവിടെ താണെങ്കിലൊരു മൊത്തത്തി ഒരു സിമന്റ് അല്ലെങ്കിൽ ഒരു പൂയിന്റെ കളറ് മണ്ണാണ് ഏ നേരം പാറിക്കാണ്ട് അങ്ങനെ ഒരു ഉറച്ച ഫീല് ഇല്ല അതൊരു പ്രശ്നായിട്ട് കാണാം അല്ലെങ്കിൽ പിന്നെ പോണ വഴിക്ക് ഇങ്ങനെ നമ്മ ട്രെയിനിൽഒട്ക്കേലും അടുത്തുള്ള ലോക്കൽ ട്രെയിൽങ്ങനെ പോണ സമയത്തൊക്കെ ഏഹ ഒരുപാട് പാടങ്ങൾ കുറെ കാണും പാടങ്ങളിൽ ഇങ്ങനെ വള്ളം കെട്ടി നിർത്തിക്കാണ്ടൊക്കെ കാണാം ഇനിയിപ്പോ മീനിന്റെ കൃഷിക്ക് വേണ്ടിട്ടാണോ അതോ വേറെ എന്തേലും ഏഹ് ഏഹ് ഹക്ക് വെള്ളം ന നനക്കാനും അങ്ങ കാണോ അറിയില്ല ഒരുപാട് കിലോമീറ്ററോളം ചിലപ്പോ വള്ളംങ്ങനെട്ടിെടുക്കുന്ന കാണ
അങ്ങനെ അപ്പൊ അവിടെ വെള്ളത്തിന് ശാമം അവിടൊക്കെ നമ്മള് എന്തല റീല്ല്യില് ഒക്കെ കണ്ടത കേട്ടോ ഈ കോയൽ കിണറൊക്കെ കുത്തിണണ്ടല്ലേ അവിടെ ഈ മറ്റേ വെറും പൈപ്പ് കൊണ്ട് ഇങ്ങനെ അടിച്ച ആ ഒരു സ്ഥലത്ത് കൊൽക്കത്തയിലേക്കെ ആരും ഒട്ട അത് നമ്മുടെ വളത്തെമാതി വല്യ വണ്ടി വന്നിട്ട് ഈ കൊൽക്കണ അടിച്ചല്ലോ ആര് മറ്റ അവിടെ എന്ത് ഏത് ലെവല് ചെയ്യണത്
ആഹ് കൊൽക്കത്ത സിറ്റി ഏരിയൽ എങ്ങനെ അറിയില്ല ഞാന് സിറ്റി ഏരിയയില കണ്ടിട്ടില്ല പക്ഷെ ഒന്ന് ഉള്ളോട്ട് മാറിക്കാണ്ട് ഞാന് കണ്ടിട്ടുണ്ട് ആൾക്കാര് ഇങ്ങനെ കൂടിന്ന് കണ്ട് തിരിഞ്ഞു പറഞ്ഞാണ്ട് ശരിക്കും കൊല കണ്ടിട്ടീ്യ ഫുൾ ആക്ടിവിറ്റി കണ്ടിട്ട് എങ്കിലും അങ്ങനെ കൊല കിണറ് ആുകൾ കൂടി നിന്ന് കാണ്ട് മിഷീനൊന്നും നില്ലാതെ കുയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്
അതെ അതെ അതേപോലെ തന്നെ ഇപ്പൊ ഇൻക്കൊൺണ് അപ്പൊ ഈ കൊൽക്കത്തയിൽ ഇപ്പൊ ഞാൻ ഇന്ത്യ ഇൻ്റൊരു കാഴ്ചപ്പാട് പറയാണ് അവിടെന്ന് പർഞ്ഞു കഴിഞ്ഞാല് ഈ കൂലിയൊക്കെ കുറവാണല്ലോ അവ്ട്ത്തെ നാടൻ പണിക്കൊക്കെ പക്ഷെ അവർക്ക് വർക്കിങ്ങ് ടൈമും വളരെ കുറവന്ന് കേട്ടിട്ടുണ്ട് അത് ഈ അവിടുത്തെ ബംഗാള ടെ വരുമ്പോൾ നമ്മുടെ ഓരോ പണിക്ക് കൂടിക്കെ വരുമ്പോ ചോദിക്കുമ്പോ പറയുന്നതാണ് പക്ഷെ അതില് യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവം അവിടെ നിലവില് കൂലിയും കാര്യങ്ങളുംക്കെ അൻന്റെ ഒരു ഇതില് അതേപോലെ തന്നെ അവിടെ ഈ ജോ ജോലി ടൈമ് ഒക്കെ എങ്ങനെ അവിടെക്കെ വര്ണെ
ആഹ് അക്കാര്ത്തില്ൽ എനിക്ക് വല്യൊരുദധാരണ ഇല്ല കാരണം ഞാനിപ്പോ ഏ ഞാൻ സമ്പന്തിആയിട്ടുള്ള ജോലിന്ന് പർഞ്ഞാൽ ഇവിടെ എഡ്യൂക്കേഷൻ ആണ് ലെ ഉം കുട്ടികളുടെ വിദ്യാഭ്യാസ അനുബന്ധമായിട്ടുള്ളതാണ് അപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ ഞാൻ അനുബന്ധപ്പെടുന്ന മേഖല എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ടീച്ചേഴ്സ് ഏഹ് അവരുടെ ട്രെനിങ് അവരുടെ ഏഹ് അവരെ എങ്ങനെയ വിദ്യാർത്ഥികൾ അവരുടെ ഇടപെടലുകൾ അതൊക്കെ പ്രഷം ചെയ്യുക അതക്കാണ് എന്റെ ഡ്യൂട്ടിയായിട്ട് വരുന്നത് അപ്പൊ ഞൻ അവരുടെ അത് സംബന്ധിച്ച് നോക്കുമ്പോ അവക്ക് ടീച്ചി ടീച്ചിങ്ങിന് സ്വാഭാവികമായിട്ടും ഏപ് പഠിപ്പിക്കുന്ന സമയം കാര്യങ്ങളൊക്കെ കുറവേക്കാലും മറ്റ് ഇങ്ങനെ നമ്മള നട്ടക്ക് തന്നെ വനക്കാര് പറയയാന്ന ഓലെ കൂലിപ്പണിയെ കുറിച്ചല്ലോവരുണ്ടവാ അപ്പൊ അത് വെച്ച നക്ക്പോ സ്വാഭാവികമായിട്ട് അവർക്ക് കൂലി കുറവേക്കാനാണ് സമയം കുറവായിരിക്കാം അതാണ് അതിൻ്റൊരു ഒരു കാരണം
തീർച്ചയായിട്ടും എനിക്കത് ഒണ്ണാതാക്കരം ഇത് ഇപ്പൊ ഇപ്പോ ടീച്ചിങ് മേഖല എന്ന് പറയണ്ടല്ലോ അപ്പ ഈ ടീച്ചിങ് മേഖലയ്ക്ക് അവിടയക്ക എത്ര പൈസ തരുന്നത് അത് അവിടെ കുടിയ സാധാരണ സാലറക്ക് ക്കെ നമ്മുടെ നാട്ടത്തെ കിട്ടും അതോ നിലവില് ഒരു കുറവാണോ നാട്ടത്തെ സംബന്ധിച്ച്
കുറവാണ് കാരണം നമ്മുക്ക് നമ്മളിവിടെ നമ്മുടെ ഏഷ് അലമിയുടെ കീഴിൽ അവരുടെ് സംഘടനയുടെ കീഴിൽ ഇവിടെ ഏഹ് ജീന പരിപാടി എന്ന് പറഞ്ഞല് ഇവിടുത്തെ മദ്രസകളും മറ്റൊക്കെ ഇങ്ങനെ ഒ കോഡിനേറ്റെയ്യ ഒന്ന് ഒരു ഓൽക്കോരോ പൊസിഷൻ കൊടുത്ത്കാണ്ട് ഈ ഒരു ഇന്ന ഏരിയ ഈ ഒരു ചെറിയ സ്ഥലം അയ്നൊരാളെ കാവലാളായ്കാണ്ട് വെക്കും. മൂപ്പര് ഇഞ്ഞ് ഇടക്കെട്ക്ക് ഓരോ മൂപ്പര കൽ ഒരു പത്തി ഇരുപത് മദസ്ഥലം ഇതൊക്കെ ഉണ്ടാവും അത് ചെക്ക് ചെയ്യാം അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാ അവർക്ക് ഏകദേശം ഒരു എട്ട് ഒമ്പതൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ അപ്പൊ പരമാവധി നോക്കുകയാണെങ്കിൽ കുറവഞ്ഞെന്നെയാണ് പക്ഷെ അവർക്ക് അത്ര പണിയള്ളൂ ഏഹ് ദിവസം ഒരു മൂന്നോ നാലോ മണിക്കൂർ ചെലവഴിച്ചാൽ മതി ബാക്കി സമയം അവര് മതകീയമായ മതകീയമായിട്ടുള്ള അറിവുള്ള ആൾക്കാരെ കാര്യണം അതനുസരിച്ച് അവർക്ക് ഏ ആ രീതിയിൽ മതപരമായിട്ട രീതിയില് എന്തോ വീട്ടിലോ അങ്ങനെയൊക്കെ പറ്റൊ ഏഫ് ആ രീതിയിൽ ഒരുപാട് വരുമാന മാർഗ്ഗൾ ഉണ്ടല്ലോ അതൊക്കെ അവർക്ക് നോക്കാവുന്നതാണ്
എന്തെല്ല ശരിഞ്ഞെ പക്ഷെ അതേപോലെ തന്നെ നമ്മുക്ക് അവിടെ ഇപ്പൊ ഈ അവിടുത്തെ കാര്യം ഞാൻോട് ചോദിക്ക ഏതാലും അവിടെയാണ് ജോലി ചെയ്യണേ അപ്പൊ ഈ ജോലി ചെയ്യുമ്പോ ഇൻക് ഒരു കാര്യം ചോയിക്കാനുള്ളത് ഇവിടെ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സംഭവം ഇപ്പോ നമ്മുളെ കേരളത്തിൽ ഒരുപാട് എല്ലാരും ഇപ്പ ഇന്ത്യ സംസ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ് ഇ സാക്ഷരത എന്ന് പറയണത് നമ്മുടെ കേരളത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഫൈ ഇപ്പൊ ഞാനിപ്പോ ഈ കൊൽക്കത്തയിൽ നിൽക്കാത്തൊണ്ടും നമ്മള് വരാത്തൊണ്ടും നമ്മള് അങ്ങനെ അവിടെ സ്റ്റേ അടിച്ചാതോ ണ്ടൊക്കെ എനിക്ക് തോന്നണത് അവിടെയൊക്കെ നിലവില് ഇന്റെ ഒരു കാഴ്ച പാടില്ല് അവിടെ ഈ സ്കൂളും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന ഒരുപാട് ചെറുപ്പത്തിതന്നെ അവിടെ ഈ വിദ്യാർത്ഥികളൊക്കെ സ്കൂൾക്കും അത് ഹൈസ് സ്കൂൾ കൊന്നും പോവാതെ ജോലിക്ക് പോവാ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ ഈ ഓൺലൈനിൽ കൂടി കണ്ടിട്ടുണ്ടന്നല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു അറിവൊന്നുമല്ല നമ്മള് ഒക്കെപയ്യ് നമ്മുടെ റീൽസില്ലും കാര്യങ്ങളിലൊന്നും വരന്ന് നമ്മുക്ക് വിശ്വാസിക്കാൻ പറ്റില്ലല്ലോ അപ്പോ അവിടെ നിലവില് ഈ എന്താ പറയാ വിദ്യാഭ്യാസ രംഗം അവിടെ എങ്ങനെയാണ് നിലവിലുള്ളത്
ശരിക്കും അതൊരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യയാണ് കേരളം കേരളം വേറെ തന്നെയാണ് ഇവിടത്തെ ഇവിടുത്തെ ആൾക്കാർക്കൊന്നും വിദ്യാഭ്യാസത്തിന് വില അറിയില്ല കാരണം ഒരു കുട്ടി ജനിച്ചുവീണാ ആ കുട്ടി ഇങ്ങനെ വളർന്ന് വലുതായിട്ട് നല്ല വിദ്യാഭ്യാസം കുട്ടികൾ വളരുന്നുണ്ട് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ തീരുമാനിക്കേണ്ടതാണ് ആ രക്ഷിതാക്കൾ എന്തായാലും അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം പക്ഷെ ഇവിടുത്തെ രക്ഷിതാക്കൾ പറഞ്ഞാ അവരെ ലോകം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പാഠം അല്ലെങ്കിൽ അവർ ഏതേലും വലിയ ആൾക്കാർക്ക് കീഴിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അവരെ ലോകം അതായി മാത്രം ജീവിക്കുന്നാണ് അപ്പോ അവർക്കൊരു കു കുട്ടി വരാന്ന് പറഞ്ഞാല് ആ ഒരുഅ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു അയാൾക്കൊരു ഹെൽപ്പർ ആയിട്ടാണ് ആ കുട്ടി മാർ ണത് ഏഹ് ഇപ്പൊ ഞാനൊക്കെ ഉം എന്റെ കീഴൽവർക്കയ്യ്ണോരു ആഹ് അവരൊക്കെ പറയാ അവര് കാരണം പറയാറുണ്ട് കുട്ടികളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരാത്തതിനോക്കെ കാരണായി പറയാറുണ്ട് ചിലപ്പോൾ ഒരു ഒരാഴ്ചത്തേക്കൊക്കെ അവര് ലീവ് ചോയിക്കും കാരണം എന്താണ് ഏഹ് ചെറുപയർ വിളവെടുക്കാൻ ആയിക്ണ് അപ്പൊ അത് തോലി കളയാനും ഇതിനൊക്കെ രാവിലെ വേഴിൽആവണീന് മുമ്പ് അ അതാ സമയത്താണ് ഉപയോഗപ്പെടുത്താറുള്ളത് അപ്പൊ ആ സമയത്തിന് ലീവ് ആണ് ഒരാഴ്ച എന്തായാലും വരൂല അങ്ങനെയൊക്കെ അത്രത്തോളം ഒരു പരിതാപകരമായിട്ടുള്ളൊ ഒരു അവസ്ഥയ കുട്ടിള് പഠിക്കണന്നോ അല്ല കുട്ടികൾ വളർന്ന് വലതാവണം എന്നുള്ള ആവശ്യോ അങ്ങനെ ഒരു സ്വപ്നവും ഇവിടുത്തെ ആൾക്കാർക്ക് ഇല്ല അതോണ്ട്തന്നെ അവരുടെ വിദ്യാഭ്യാസം വളരെ മോശമാണ് സാക്ഷരത കുറവാണ് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഇവിടുത്തെ സിൻക്സസില്ല ആളുകൾക്ക് ഏഹ ഡോക് ഇവർക്ക് ആകെ അറിയുന്നൊരു ജോലിന്ന് പറഞ്ഞാൽ ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഏഹ് ഹെ നേരെ ജനിച്ച മുതൽ ഇങ്ങനെ കൃഷിക്കാരായിട്ട് പോവാ അങ്ങനെയൊക്കെ തന്നെയാണ്
അതാണ് അവിടുത്ത അവസ്ഥ സംഭവം നേരാണ് ഇജ്ജ് പറഞ്ഞത് എന്താച്ചഴിഞ്ഞാല് നമ്മൾ പറയണ കാണ റീലൊക്കെ സത്യംതെന്നെയാണ് പറയണ് കാരണം എന്താ വെച്ചാ നമ്മളവിടെ വിദ്യാഭ്യാസത്തിന് അത്യാവശ്യം വില നമ്മുടെ നാട്ടുകരായാലും നമ്മളെ വീട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ആണെങ്കിലും എല്ലാരും ഇപ്പൊ ഒരു കു ട്ടി സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാ അതാ കുട്ടിക്ക് അവരുടെ മാതാപിതാക്കൾക്ക് ആണ് അയിൽ ഉത്തരവാദിത്തം കാരണം കുട്ടികൾക്കപ്പത് സ്കൂളിലക്ക് പോണോ പോണ്ടേെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അംഗണവാടി പോകണോ അല്ലെങ്കോ ഇവിടെ നമുക്ക് മതപരമായിട്ട് പഠിക്കണോ അങ്ങനത്തെ ഒരു ചിന്തേ കുട്ടികൾക്കില്ല അതാണിപ്പോ അവിടുത്തെ കുട്ടികള അവസ്ഥ ഇവിടെ അങ്ങനെയല്ലേ ഇവിടെ നമ്മളവിടെ പോയിട്ടില്ലങ്കിൽ അതൊ പ്രശ്നം തന്നെയാണ് പ്രശ്നന്ന് പറഞ്ഞ അവര് പറ്റേ അങ്ങട്ട് എഴത് എഴതി തള്ളപ്പെടും കാരണം ഇപ്പൊ വിദ്യാഭ്യാസം ഇല്ലാതെ ഒന്നും നടക്കൂല എന്തെകിലും അതിനനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ദിവസം വിളിക്കാം ട്ടൊ ഞാൻ വിളിക്കണ്ട് അനക്ക്
ഓക്കേ ന്നാ ഉം